ഓ ഹലോ എന്തൊക്കെ
നെല്ലർത്താനം.
മ്മ് വെറുതെ ഇരിക്കാ.
ആഹ
അല്ല ഫിദെന്താ പറഞ്ഞിന്നെ ഓള എങ്ങനെ മെസ്സയ അയചിന്നേ
ഓളൈ എന്താ മിഞ്ഞാന്ന് പറ ഞ്ഞു മറ്റ് റ്റന്നാ ഹൈറുവിന്റെ ബർത്ത്ഡേ അല്ലെ അപ്
അതെ ഒന്ന് വിളിളിച്ചാ തി
മ്മ് മറ്റന്നാ ഹൈറുൻ ൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ നാളന്നോളോട് എന്താ പെരിന്തൽമണ്ണക്ക് വേരാൻ പറയോ. ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഓള് ഇമ്മ അയക്കണില്ല പർ ഫ്രീആണ് പറഞ്ഞു
ഞാനാണെങ്കിൽ എന്നും വേണ്ടില്ലാത്തൊരു
ആ ന്ന് അല്ലെങ്കി എല്ലാടത്
ആ ഇന്നലെ ഇച്ചെന്തേ സർപ്രൈസ്സായി മിസ്സ്‌ എന്തായാലും ഞാൻ ന്നട്ട് ഓളോടെ
കേര്തീന്ന്
അ ആ റബ്ബേ. സ്റ്റാഫ്‌ റൂമാ ഞാൻന്നട്ട് മ മാണ്ട പറയാൻപറ്റ് ഉം ഉം ഞാൻ ന്നട്ടേ എന്താ ഐഷ് ഞാൻ പ്പെന്താ പറയാൻ നിന്നിനെ
ഓളോട് എന്തേലും പറഞ്ഞോ?
ആ അല്ലേയ് ഞാൻപ്പോ എന്താ പറഞ്ഞീന്ന് ഞാൻ ഈ ഞാൻ എന്തോ പറയാനിന്നിന്ന് മറന്നത്
ഉം പിന്നെ ഇമ്മാനോട് പറഞ്ഞുക്ക്ണു അയില്ല് ഇമ്മീം താത്തിം അയിന് പ്പോള് ഇന്നോട് ചോദിച്ചിട്ടില്ലേ ചോദിച്ചതെപ്പങ്ങനെ ഇജ്ജ് ചോയിച്ചിട്ടുണ്ടയ്ന്നീ
ഉം
ഉം അയില് ഇമ്മ പറഞ്ഞിന്ന് ആദ്യം അഭിനയിച്ചണ്ടേ എന്തിനാ പോണ്ന്നൊക്കെ ഒന്ന് ചോയിച്ചണം ന്നട്ട് വിടാന്നൊക്കെ പറഞ്ഞിന്നു
ഇച്ച് ആകെ എ ടങ്ങാറായതാണ് ഞാൻ നട്ട മായിച്ചില്ല ഞാ കുഞ്ഞട്ടി പ്പോ നല്ല ഇടങ്ങാറഴി കണ്ടപ്പൊ കാരണം അവ അത്രയും ഇതായിട്ട് ഞാൻ ക ഇല്ല ഇല്ല ഇന്റെറബ്ബേ എന്ത അവസ്ഥ
എന്നിട്ട് പിന്നെ കാ ക്ക് പറഞ്ഞേ ഓലോട് ഇങ്ങോട്ട് വരാൻ പറയ ഞാൻ കൊണ്ടരാൻ ചെല്ലാം അല്ലെങ്കിൽ കൊണ്ടായ ആക്കണെങ്കി അങ്ങനെ ആക്കാന്നൊക്കെ പറഞ്ഞു ആ ഓള ഒരു ഓള് പറഞ്ഞു ഒരാളെ ഇമ്മാന്റെ ഉടി
ആ്ഓടെ ആ പൂക്ക് വരാൻ റിസ്ക്കാകാരം അല്ലെങ്കി നക്ക എന്തായാലും ഒര് വന്നീ ച്ചേ ഞാൻ പറഞ്ഞ് ടില്ല ഇനി ഇച്ചങ്ങ എടങ്ങേറായിട്ട് കണ്ട പപം
ഉ അത്ന്ന് പിന്നെ ഞങ്ങൾ പെരിൻതൽമണ്ണക്ക് പോയപ്പോ ഞമ്മള് പോയില്ലേ അപ്പന്നട്ട് ഞാൻ ഫിത മസരിച്ചുംൺ നിങ്ങള് വൈകുന്നേരത്തേക്ക് വരുമോ ഞങ്ങൾ എന്തായാലും പെരുന്നൽ മണ്ണക്ക് വര വര്ന്ന്ണ്ട്അറിഞ്ഞ് അപ്പോൾന്ന്ൻ മറ്റലോട് ചോയിച്ച് നോക്കട്ടെ അറഞ്ഞു ആപ്പൊചൊയിച്ചപ്പൊ ആ അയിൽ ചോദിച്ചപ്പോ ഓലക്ക് ഇപ്പ വരൻ ഇ അയക്കൂലന്ന് വൈ വൈകുന്നേരല്ലേ രാവിലൊണെങ്കിൽ എല്ലാരും മുട്ടീനു ന്നൊക്കെ പറഞ്ഞു
ഏ ഞാൻ എന്നിട്ട് ഓലോട് ചോയിച്ചു ഇന്നലെട്ടോ നാളെ പറ്റുവോ ഇച്ച എന്തേ തോന്നിയാവോ ഇന്നലെ പോവാൻ തന്നെ ഇല്ല ഇല്ല ഞാൻ എന്നിട്ട് നാളെ പോവാന്ന്ച്ചാ അപ്പൊ ന്നട്ട് പിന്നെ ഓൾ കൊറച്ച് കഴിഞ്ഞ് അൻറ ബെടെക്കെ പറഞ്ഞ് അപ്പളാണ് ഇൻക്ക് സത്യം പറഞ്ഞാൽ അ ല ഞാൻ അപ്പായിങ്ങനെ മറന്നിക്കില്ലേന്ന് അല്ല തൂക്കില്ല ബർത്തിടെ കയന്നെ ഞാ എന്നിട്ടപ്പൊ ചോദിച്ചപ്പോൊഫിതന ആക്കൂലാന്നോ എന്തൊ പറഞ്ഞു അപ്പൊ
എന്നിട്ട്ലി പറഞ്ഞനേ ഞാൻ പറഞ്ഞ അനക്ക് തിങ്കളും ചൊവ്വ ഇനി ക്ലാസ് ഇല്ലന്നൊക്കെ പറഞ്ഞിന്നപ്പം ഓള ഓൾപറഞ്ഞി ഓളോട് ഞങ്ങളന്ന് നോക്കട്ടെ അറിഞ്ഞു ഓൾറിഞ് ഓളോട് പറഞ്ഞളട്ടോ ഞങ്ങ ഇതിനന്ന്നു പറഞ്ഞോളാ പറഞ്ഞഞ് പിന്നെ പറയണ്ട ഇനി പറയണ്ടാ രണ്ട്സം ഒഴിവില്ലേ ങ്ങൾ നോക്കട്ടെ
ഉ ഉം നാളേ ഒഴിവില്ലേ
ഏ നാളെ
ആ ക്ലാസ് ആണേ
ഏ
ബെങ്ങിയാന അതൊന്നോണർന്നക്ക എഴുതിട്ടുണ്ടാവും ഞാൻ എന്നിട്ട് പറഞ്ഞേ ഓലന്നര ഞൻ ഇ നാളെ പോവ പറഞ്ഞേല്ലേ ഇന്ന് അല്ലെ ഇന്നലെ നാളെ പോവാഞ്ഞ അപ്പം ഓൽക്ക് പറ്റൂല പറഞ്ഞപപം അപ്പം പറഞ്ഞു നമുക്ക് അടുത്താഴ്ച പോവാന്നൊക്കെ പറഞ്ഞിനി ഞാന് ഇച്ചിപ്പം അറിയില്ലല്ലോ ഇല്ലെങ്കിൽ എപ്പോഴോ ത്തന്നെ പോയിണ്
ഉം ഓല ആരൊക്കെപ്പം എത്ര കുട്ടികളാ
ആര്
ഓലുണ്ടാവാ
ഇച്ചറിയില്ല ഇച് അതൊന്നും അറിയില്ല എന്താ അനുശ്രീ ഉണ്ട് പറഞ്ഞിനു പിന്നെപ്പോ നശിതേ ആരൊക്കെ പറഞ്ഞിന്നെ
ഉ ഫെമിനി
ആഹ ഫീദ് എന്നിട്ട് ഫെമീനെ കൂട്ടണോ ആന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എന്താച്ച നല്ല ഇടങ്ങാറായി പിന്നെ ഇനി ദ എന്തായാലും അയിനെന്നെ ഡിഗ്രി ഐയക്കാരം
ഓളെ ഷഹനാസ് റെജോയിൻ എം എസ് സി മ് ഓൾ നിർത്തിക്കില്ലേ കുട്ടി ഉണ്ടായപ്പോ എന്നിട്ടിപ്പോ റീജോ ചെയതോള അ നിർത്തിയത് മുതല്
ഉം മോളെതാപ്പം
ഓള് ഏതേനു ബീക്കോമന്നെ
അവള് താത്തിം പോക്ണ്ടേ അവള് എന്തിനാ പ്പൊ എന്തോ ന്ന്ന് പറഞ്ഞു ഏതൊരു ആഅ ആറു മാസത്തെ കോഴിസ്
ഏ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
അങ്ങനെ ഏതോ ഒരു കോഴ്സ് ഇപ്പോപറന്നിന്നു ഇന്നാടി ഇനിപ്പൊ ഫിദക് എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നാലള്ളൂ ഈ അടങ്ങാറഒന്ന് മാറ അവളതെ ഒക്ടോബർലാ
ഉം
യെസ് ഇച്ച് ആകെ എടാങേറായി ഹ് ക
ഓല് വ ഫ്രെയിം എന്തെിലും പെരുന്തൽ മണ കേക്ക് സ്റ്റുഡിയോ ആവുമ്പോ പിന്നെ കേക്ക് ഉണ്ടാവൂലേ അവിടന്ന ഇവിടന്ന അറിയിലട്ടോ
ഉം എന്തൊക്കെയാപ്പ പറഞ്ഞ കൊറെേ മെസ്സേജ് ഉണ്ടായിന്നല്ലേ ഞാനാ വായിച്ചോക്കിറ്റൊന്നുല്ല
അത് എന്താ ഓള് യെലെ എന്തായാലും കരുതിക്കെന്നില്ലേ
മ്മ്
എങ്ങനെലുംന്നാ എത്തിച്ചാ നക്ക് പറ ഞാൻ പറഞ്ഞീനെ ഇമ്മാനോടെ ക്കെ പറഞ്ഞ്ക്ക്ണു ഇനി ഇച്ച് ഓളോട് ഒന്നുടിം ചോദിച്ചാൽ മതി പറഞ്ഞ് മെസ്സച്ചയച്ചീന്നു അപ്പോൾ ഓൾ പറഞ്ഞ് ഇപ്പ അയിക്കണില്ല പറയാണ്
ഇച്ചന്തേനാവോസ് റബെ ഇച്ഛയിൻ ആയിട്ടില്ല ഇച്ചാ അത് കിട്ട കേക്ക് കിട്ടായിട്ടില്ല ഒരാ കറായിട്ട് ഞാന്
ഉം അയില് പിന്നെ റീനു റീനു ആണ് പറഞ്ഞേ ഓളമാനോട് ചോദിച്ചിട്ടില്ല കൊറേ എഴുതണ്ട് അതോകൊണ്ടാണ് പറഞ്ഞു
ആ കുറിപ്പിനെ ഞാൻ എന്ത നോണ അറിയാണ്ടാവുലെ ഓല്
ഉം അങ്ങനെ
അഹ്
ഉം ഇനി ഓല് അനക് ഒഴിവില്ലിസം നോക്കട്ടെങ്ങൊക്കെ പറഞ്ഞി
ഉം ഇഞി എന്തായാലും അങ്ങനെ തന്നെ നിന്നോ ട്ടെ ഇഞ്പ ഞാട്ണെ
യെസ്
ക്ലാസ് ഉം ഉം ഓളെ ലാത്രെ
ഏ ഉം
കൊറേ കുട്ടികള്ണ്ട് എം എസ് ടി എമ്മില് ഉം ഞാന്നവിടെ കല്ലടിയിലേക്കരം കേറ്റീന്നു ഓളു അതൊക്കെ തന്നെ പറഞീന്ന് പല്ലടി പ പഠിച്ചാണെങ്കി പല്ലാടി പഠിച്ച്ണത് അല്ല അവിടെ മാനേജ്മെൻ്റിലും ചേരേയ്
ആ ഉം
പഠിച്ചാണെങ്കി അവടെ പഠ് ഡിഗ്രിക്കാണെങ്കി അവ ടെ പോണന്നറിഞ്ഞിന്നു ഓള് പിന്നെ എന്തേയാവോ
ഉം
പിന്നെ പറ പിന്നെ ഇപ്പ അടുത്ത് മെസ്സേജയച്ചപ്പോ പറഞ്ഞു അത് കൊറേ ദൂരല്ലേ പിന്നെ ഓളെ നജൂന് ജൂനുട്ടുട്ടും തന്നെ പോയി പോയി ചടച്ചിട്ട് നല്ല ദൂരല്ലേ
ആഹ് എത്രങ്ങാനും പോണം മണ്ണാർക്കാട് ഉം അയന്നെ
അങ്ങനെക്കെ ഓല് കണ്ടിര്ന്നു ഞാന് നജൂനിം നദൂ നിം
ഏ
അന്ന് സ്കൂൾക്ക് ട്രോഫി വാങ്ങാന് പോയപ്പണ്ട ബസ്സില്
ഉം ഉം ഇന്നിട്ട് വർത്താനം പറഞ്ഞോ
ഉം ഓൾ എങ്ങനെണ്ട് സി എ ന്നൊക്കെ ചോയ്
ഏഹ്
അയിത്തെ ഒരാളില്ലേ ഒരാൾ ബി ബി എ ആണ് മറ്റോള്
സ്റ്ററി വർ
അറബി അറബി ഓള് ടീച്ചർ ആവാത്രേ അങ്ങ അങ്ങനെ ടീച്ചർ അങ്ങനെ നല്ല ടീച്ചറാ വാൻ വാണ്ടി പോണംന്നൊക്കെ പറഞ്ഞതാണ് തിന്റെന്നേ പി ജി ഒക്കെടത്ത് അങ്ങനെ പോവൂലേ ആ ആ അങ്ങന അങ്ങനെ പറഞ്ഞു ഇതന്ന് പിന്നെ ഇഞ് സി എം എ എടുക്കണംന്നോ
ആ ആ
അങ്ങനെ എന്തോ പറഞ്ഞീന്നു
ഏ അത് ശരി അങ്ങനെ ഇങ്ങളെ സീ എ ഇങ്ങനെണ്ട്
കൊഴപ്പല്ല കൊറേ ഇട്‌ക്ക്ന്ന്ണ്ട്ന്നുള്ളു
ഏ കൊറെ കുട്ടികളില്ലേ ഇങ്ങളെ ക്ലാസ്സില്
ഏ
എത്ര
എഴുവത്തഞ്ച് ആ സീ എ ന്റെ ബീ ബാച്ച് തൊടങ്ങി ക്കുണുട്ടോ അയില് നൂ റ്റഞ്ച് കുട്ടി പിന്നെ ഞങ്ങള് അന്തംവിട്ടു
അപ്പൊ വല്യേ ക്ലാസാ കൊള്ളേര്ക്കും
ഉം ഞങ്ങളെ എക്സാം ക്ലാസ്സിലേയ്ക്കാരം ആളാണ് കുട്ട്യോളേയ് എന്തായാലൊര് മു പ്പതോ നാല്പ്പതോ ഉള്ളൂ എന്തായാലും ജയിച്ച
ഉം
സതക്കന ഇറങ്ങാറ് ഞങ്ങക്കൊരു കൊക്വസ്റ്റ്യൻ ചെയ്തന്നോട്ടെ സ്വരം
ഉം
നിങ്ങടെ അവസ്ഥ ചെയ്ത് കഴിഞ്ഞിട്ട് വറെ പറഞ്ഞേ
ഉം
ബികോമില് തേർഡ് സെമസ്റ്ററില് പതിനഞ്ച് മാർക്ക് കിട്ടും ഞങ്ങൾക്ക് ഒരു മാർക്ക്
ഒരു മാർക്കോ
ഒരു പതിനഞ്ച് മാർക്ക് കിട്ടും അത് ഒന്നര മീറ്റ ചെയ്യണം
എന്താ അങ്ങനെ
അതങ്ങനെ ആണ് അതല്ലേ ഓലതാണ അതെ ഓല് പഠിക്കണൊക്കെ അങ്ങളും പഠിക്കണ്ട് പക്ഷെ അങ്ങന ഒരു മാർക്ക ഉള്ളു ബി കോമ ഡിഗ്രിയെ. ഞങ്ങൾ ചെയ്യല്ലേ ഞങ്ങക്ക് ഒരു മാർക്ക് ഉള്ളൂ ഞങ്ങക്ക് മാത്സ് ഒക്കെ പറഞ്ഞ എം സക്ക് ആണ അതല്ലേ ബബിളി എം ബബുള യൂല ഇങ്ങനെ എന്താ ഇപ്പോ ഇനി പറയാ
ബബബൽീണെ ബ്രാക്കെറ്റ് ല ഇതിനനെ
ഏ അതല്ലേ
ഉം ആ ആഹ് ആ ഈ എ യു എസ് എല്ല മാരി
പറല്ലേ എം സിക്കും അല്ലാതെ
ഉം എന്തോന്ന് പറയാം ബബലിംഗ് എന്നല്ലേ
അതല്ല അത് ചെയ്യ അത് ഇങ്ങനെ വരയ്ക്കണീനല്ല ബബ്ളിയാര അങ്ങനത്തെ പേപ്പറിനപ്പോ ന്താ പറയാ
ഉ അതാണ് നിങ്ങള എല്ലാ പരീഷ
എല്ലാ പരീക്ഷക്കും അല്ല രണ്ട് പരീക്ഷക്ക് രണ്ട് പരീക്ഷ അങ്ങനെയാണ് രണ്ടെണ് ഇാന ലോയും അക്കൗണ്ടൻസി ചെയതന്നെ മാക്സിമ എക്കണോമിക്സും അങ്ങനെ
ഏ ഓപ്ഷൻസ് ഉണ്ടാവും ഉ ഉ ആ
അങ്ങനെക്കെ അയ്യാത്ത തന്നെ
ഉ ഇത്ര അയില മുപ്പത്തിരണ്ട്
ഉം
അങ്ങനെ അതല്ല ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടി ണ അപ്പൊ ഇനി ഓലിക്ക് ആ വിളിച്ച്പോ വന്ന് മെസ്സേജ് ആയക്ക് ണ്ടേ
അലോലീൻ ഇങ്ങനെ ഫ്രീ ആണോ ഫ്രീ ആണോ എത്ര ആൾക്കാര് അപ്പ ഒരിക്കല വിളിച്ചാൽ മതി ഹി ഹി ഹി ഇതെന്താ കജ്‌ജാത്തേ റബ്ബേ
ഉം പതിനൊന്ന് എമ്പത്തഞ്ച് റീനുവും ഇജ എന്താ എ
അതേ ഞങ്ങ എന്തൊക്ക പറഞ്ഞ അ എന്റെടൽ കാക്കൂ ഹട